ആഹ് പറയൂ ഫ്രീയാണോ
ഫ്രീയാ
ആഹ്
പിന്നെ രാവിലെക്കെ എന്താ കഴിക്കാ
രാവിലെ
ഉം
ഇപ്പൊ പ്രഗ്നൻസി ടൈമായോ അല്ല ഡെലിവറി കഴിഞ്ഞ ടൈം ആയോണ്ട്
ആഹ്
രാവിലെ പാല് അല്ലെങ്കിൽ മു ട്ടേ പഴോ അല്ലെങ്കിൽ വാട്ടിയ പഴോ കുട്ട്യേളല്ലേ അയ് അയിന് മുന്നേ ഒരു അരിഷ്ടം കുടി ക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നാലേ കഴി
കഷായോ
കഷായും
ഉം
കഷായു വന്നേനെ ഗുൾകിം
ആഹ് ആഹ്
ഇന്ന്ട്ടാ പിന്നേ കഞ്ഞി കുടിക്കല് ചെറുപയർ കഞ്ഞി ഉലുവ കഞ്ഞി എന്തും പറ്റും
ആഹ്
അപ്പൊ ചീരാകഞ്ഞി വാണം
ആഹ്
അത് കുടിച്ച് കഴിഞ്ഞ് ഒരു ഒറക്കൊക്കെ ഒറങ്ങി കഴിഞ്ഞാല് മുത്താറി അല്ലെങ്കിൽ അത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചോറ്
അതെയോ
നോക്ക് തിന്ന് കഴിഞ്ഞാ പിന്നെ വൈന്നാരത്തിന് ചായ രാത്രി ന്നെ അത് കഴിഞ്ഞ പിന്നെ
രാത്രി ചോറ് കഴിക്കോ
ഓഹ് രാത്രി ചോറ് ഒഴിവ തടി വെക്ക്ണ്ട്. ഇപ്പ അതാണ് സങ്കടം തടിച്ച്
ഉം.
എന്താ ഫോണ് അല്ലെ ഫുഡ് തടി വെക്ക്ണ്ട്.
ഉം.
ക്ഷെ വയറ് ഇങ്ങ്ട്ട് കൊറയിണില്ല.
ആഹ് ആഹ് അത് ആവണന്നു സമയാവുന്നൊള്ളു.
സമയാവുന്നേ ഒള്ളൂ കൊറേ
ഉം ഉം.
ഇങ്ങൾതൊക്കെ വേം വയറ് പോയിനോ ഫസ്റ്റ്ത്തെ ഡെലിവറി. .
ണ്ടായിരുന്നു പിന്നെ നല്ല ഗ്യാപ്പ്ള്ളതോണ്ടായിരിക്കാം കൊറച്ച് കൊറഞ്ഞത്.
കൊറഞ്ഞൂലേ ഇന്റെ വരുന്ന് തൊണ്ണൂറ് കയിഞ്ഞ് പോയി അവിടെ എളെച്ചന്റെ കല്ല്യാണൊക്കേ ആയിനി
ഉം
അപ്പൊ അവിടുന്ന് നല്ലോണം കൊറേ പണികള് ഉണ്ടേനി വീട് മോൾക്കെടുക്കുവോക്കെ ചെയ്യേനി. മോളില് രണ്ട് റൂമൂടെ എക്സ്ട്രാ എടുത്തേ അപ്പൊ ആ പണീം കാര്യങ്ങളിലൊക്കെ കൊറച്ച് ഇതായെ അങ്ങനെ ആ വയറൊക്കെ പെട്ടന്ന് കൊറഞ്ഞു.
ഏ
ഇപ്പോ ഞാൻ വിചാരിക്കണ് നല്ലോണം പണിയെടുക്കണം. പിന്നെ രണ്ട് കുട്ടികളല്ലേ ഫസ്റ്റിത്തേന്റെ വഴയിൽ തന്നെ നടക്കണല്ലോ അങ്ങനെ കൊറയും വിചാരിക്കും.
ആഹ് ആഹ് അതന്നെ അത് മതി അതന്നെ എമ്പാടുണ്ടാവും.
ഓഹ് ഇപ്പ ഇനി ഉമ്മയാണ് നോക്കണത് അപ്പൊ പിന്നെ അയിന്റെ വല്ലാതെ മേലനങ്ങാൻ കയില്ല
ഉം
ഒക്കെ ഞാൻ തന്നെ ചെയ്യണോന്ന് വിചാരിക്കുന്നു
ആഹ് അത് നന്നായി ഭാരൊന്നുല്ലാത്തത്.
ആഹ് ഭാരൊന്നുല്ലാത്തത്. എനിക്ക് പ സെക്കൻഡ്‌ ഡെലിവറിയാണ് ഭയങ്കര കോംപ്ലിക്കേഷനാ അങ്ങനല്ല മേല് ഫുള്ള് വേദന കയ്യും കാലൊക്കെ കൊയയുക സ്റ്റിച്ചാണെ ങ്കില് മുഴുവനും പോയില്ലാ
ആഹ് ഓപ്പറേഷനാ ആഹ് അടി തെ ആഹ്.
ഫസ്റ്റിത്തെ സ്റ്റിച്ച് പോക പോയില്ല ഫസ്റ്റിത്തെ വേ ദന ഒരാഴ്ച ഫുള്ള് എന്റെ പോയിന് ആദ്യത്തേന്റെ ഹോസ്പിറ്റലി പോയി ഇരിക്കണ്ടി വരും പേടിയാ
ആഹ്
ഇക്കെങ്ങനെ കോബ്ലിക്കേഷനൊന്നുമില്ലേനൊ ഫസ്റ്റിത്തെ
ഉം പിന്നെ കുറച്ചേ ഉള്ളായിന് എന്റെ പോലെ മുറി നല്ല വേദനയുണ്ട് അതുണ്ടാവേണ്ട് അതങ്ങട്ട് കഴിഞ്ഞാ പിന്നെ മാറി.
എങ്ങനെ ഹോസ്പിറ്റലീന്ന് എടുത്തതാണോ അതോ.
അല്ല നോർമലി ആയിട്ട് പോയി.
കുറെ ഗ്യാപ്പെടു
ഇങ്ങക്ക് പൈസ ഉണ്ടെങ്കി ഇങ്ങക്ക് എന്തും കിട്ടും ഉം പിന്നെ അനിയത്തീന്റെ അടുത്തേക്ക് പോവാനുണ്ടേ
ആണോ
എനിക്കല്ല
ഏ ആഹ് ഇങ്ങക്ക് പോവാകയില്ലല്ലൊലേ
ഉം
ആഹ് അപ്പൊ വീട്ടില് ഒറ്റക്കാവൂലേ
മാ അതൊന്നും പ്രോബ്ലമല്ല ഉം പിന്നെ ഹ്, ഹ്. അങ്ങനത്തെ ഒരു പരിപാടിക്കും മേഡയെന്ന് കൂടാൻ പറ്റില്ല ഏ
ഇങ്ങളെ വീട്ടില് കൊണ്ടെ നട്ടോ
ഇവിടെന്ന് അങ്ങോട്ട് ആദ്യം പോവാം
ആഹ്
ഉം ന്നിട്ട് ശെയ് എന്താ അന്ന് ഫസ്റ്റ്ത്തെ ദിവസന്നെ പോവൂലേ ഉം ഉം
ഉം ഹസ്ബൻ്റൊക്കെ പോവ്ണ്ടോ
ഇല്ല്യാ വല്യേപരിപാടി ആയില്ല
ആഹ് ആഹ്
ചെറിയേ പരിപാടിയ പിന്നെ അടുത്ത് ഇനി മൊഹറം കഴിഞ്ഞിട്ട് വല്ലൃ പരിപാടി ആക്കാ
ആണോ നിക്കാഹാണോ കല്യാണാണോ
കല്യാണം കഴിഞ്ഞു അല്ലാ സൽക്കാരയിക്കാണ്ട് തോനെ ആള് പോകുമ്പോ അപ്പൊ മൊഹറം കഴിഞ്ഞിട്ടാക്കാ ജസ്റ്റ് ഒളന്നലെ പ്പണ്ടായതല്ലെ അപ്പൊന്ന് പോവാ
ആണോ?
ഇവട്ത് മാത്രം ഇവര് മാത്രം
ആഹ്
ഉം
ചെറിയ പരിപാടിലേ
പി ജി കഴിഞ്ഞു ഞ്ഞ് ബിഎഡിന്
ബി എഡ്
ബി യെഡ് എട്ത്തില്ലാ ഡിഗ്രി പിജി കഴിഞ്ഞ്
ആഹ്
ആഹ് അല്ലെങ്കില് വാണ്ട ല്ലെങ്കിഞാണ്ടാവും ഉം അങ്ങനെ ഞാപറഞ്ഞില്ലേ
ബി എഡ് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റൂലെ പ്പൊ
ഓൾലൈനായിട്ട് ചെയ്യാ
ഞ്ഞിപ്പാരട് യൂണിവേഴ്സിറ്റി അർഞ്ഞാലെന്താ എന്താ എന്താ ഇമ്പോട്ടന്റായിട്ട്ള്ളാ
ഈ ഓൺലൈനായിട്ട് ചെയ്താ ഭയങ്കര പ്രശ്നാ
അതെന്താ?
ങ് എന്താ പറയാ അതിനൊരു ക്വാളിറ്റി കാര്യങ്ങളൊന്നുല്ല ആഹ് ഇൻക്ക് അങ്ങനെ തോന്നി തമിഴ്നാട്ടിലൊക്കെ നല്ല ബി എഡിനൊക്കെ നല്ല പൈസ കൊറവാണ്
ഉ
പെക്കെണ്ട് ആഹ് ആഹ് ഓ ഓൺലൈനയിട്ട് ഞാൻ അങ്ങനെക്കെ കേട്ടത്
ആണോ ഭർത് യൂണവർസ് റ്റി അർഞ്ഞിങ്ങനെ കേട്ട് ബടെ
ഞാ പോല ഞാൻ അട്ത്ത സംത്തിങ് പ്രോബ്ലംറ്റുമി ശരി